ഹലോ ഹലോ ആ കേക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വേറെന്തൊക്കെ?
വേറെ എന്തൊക്കെ അങ്ങനെ പോണ് എവ്ട്ക്കേം ട്രിപ്പൊക്കെ പോക്ണ്ടാ യിട്ട് പൊറത്തു പോണ്ടാ
ഞങ്ങള് പോവാൻ വിചാരിക്ക്ണ്ട് മോന് ദറസ്‌ന്ന് വന്നിട്ടേ ഞായറാഴ്ച്ച പോണം ആഹ് മുഹറം ഒമ്പമ്പാതേന് ലീവിന് വേരണണ്ട് അങ്ങനെ ഇപ്രാവശ്യ ആക്കിട്ടുള്ളൂ
ഏഹ് എന്റെ മോന് ആഹ് രണ്ടാം വർഷാ രണ്ടാം വർഷം
ഇതുവരെ മോളേയ്രുന്നു നിന്ന് പഠിച്ചീന്നത്
ക്കെ മടി ഇപ്പോളും മടിയെന്നേണ് പിന്നെ ഇങ്ങനെ ഉന്തിക്കാ തള്ളിക്കാച്ചിട്ട് പോവാണ് ഇപ്പൊ കൊറേ ലെവലായിക്കണ് ഇപ്പൊ ആഹ് ശരിയി കിട്ടിയാ നല്ലതാണ് ഇപ്പൊ ഇന്നലെ പോകുമ്പോൾ വേല്ല്യ കുഴപ്പൊന്നുല്ല വേഗം മെസ്സ് ത്തിലെക്കെ ടെ ബാഗും സാനൊക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് പോവുന്ന മറ്റേത് ഇത് ദർസ്
പോയി ഞങ്ങള് കയ്ഞ്ഞ ഞാറായ്ച കാണാൻ പോയി ഈ കഴിഞ്ഞ ഞാറായ്ച ഓ പെരും ഓ പോരുമ്പോ ങ്ങനെ ആ ഒരുപാട് ദുരണ്ട്
ആ ഇത് പിന്നെ ഞങ്ങക്ക് അടുത്താട്ടാ
ആ എട്ത്തല്ലേ
സ്ഥൽത്ത്ക്ക് മാറീനി കൊറേ ലോങ് അപ്പ ഞങ്ങള് അങ്ങട്ട് വി
ആ അ ആ ന്ന്ട്ട് ഞങ്ങള് ഏ
അട്ത്ത്ക്ക് വിട്ടതോണ്ട് സ് സുഖാണ് വെരാനും പോവാനും
ആ അ ഇത് അതല്ലേ ഇത് മാസ ത്തില് മൂന്നീസ്ത്തെ ലീവേ കിട്ടൊള്ളേ
ആ അതന്നെ
അപ്പൊ അവന് ഇങ്ങട്ട് ഞങ്ങളിങ്ങനെ പോരുമ്പോ തിരിച്ച് പോരുമ്പോ ഇങ്ങനെ നോക്കി നിക്കണണ്ട് അതൊക്കെ വെയ്യാത്തത് കാണാന് സങ്കടാവുള്ളു
കണ്ട് കാണ്ട് പോവാ
കണ്ട് കാണ്ട് പോരന്നെ ചെയ്യാ
ഉം
പിന്നെ ഇനിയിപ്പോ പൊലിവാണ് ഇനിയിപ്പോ ബുധനാഴ്ച വരാണ് എന്നുള്ള സന്തോഷത്തിലാണ് ആളും നല്ലതിലാണ് വിളിക്കുമ്പേക്കേണ് ആ ഇനിപ്പോ ഞായറാ ഇ ഞായറാഴ്ച അങ്ങോട്ട തന്നെ പോണം മാസത്തില് ഒനി എനിക്കിപ്പോ മാസത്തിലെ ലീവ് വേണപ്പൊ മൂന്നീസം
മൂന്നീസ് ആ ഇവിടെ ഹൂൽ ബ ആദ്യം നിന്നിനോട് തങ്ങായി ഇപ്പ രണ്ടഴ്ച ആഴ്ച കൂടുമ്പോൾ വെരും
ആ അത് മാസത്തിലെ ലീവാണ് ഇപ്പളേ അത് മൊറം ഒമ്പതുംമ്പത്തിനാണ് കൊടുക്ക അതിന്റെയ ഇതിന്റെയായി
ആഹ് അതന്നെ ആഹ് ആഹ് ആഹ് അതെങ്ങനെയ അവിടുന്ന് അവിടെ ക്യാന്റീൻ കാര്യൊക്കെ ഉള്ള ദർസ
തന്നെയാണ് ഫുഡ് ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തിട്ട് ആക്കെ ആ എവിടെക്കും പോ ഒന്നും വേണ്ട പുറത്തക്കൊന്നും പോവണ്ട അയിന്റെ ഉള്ളിൽ തന്നെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്കൂൾക്കൊന്നും പൊർത്ത്ക്ക്
സ്കൂള് സ്കൂൾക്ക് വേറാണ് സ്കൂൾക്ക് ബസ് കേറി പോണം പിന്നെ ഫുഡിന് പൊറത്ത് പോയിട്ട് ചെലവാണ്
ആഹ് വീട്ടിൽ ഓരോ ഞങ്ങള് വീട്ടി ക്ക വന്നിന്നന്ന് അങ്ങന മക്കൾെടുക്കൊക്കെ വന്നീനു ഇവിടെ ഇരുത്തത്തെ പിന്നെപ്പവിടെ കാന്റീങ്ങായി
ആഹ് പിന്നെ ഈ ക്യാന്റിങ്ങാവുമ്പോ എന്നും ഒരേ ഒരേ കൂട്ടാനും ഒരേ ചോറൊക്കാവും ഉം
മറ്റേത് നമ്മളൊക്കെ ഒപ്പം വീട്ടിലിരുന്ന് കഴിക്കണ പോലെ തോന്നുവാരിക്കും വീട്ടി വീട്ടിൽ വരുന്ന നമ്മളെത്ത്ക്ക് വരുംമ്പോ ഉമ്മാരെ പോലെതന്നെല്ലോ നമ്മുക്ക് നമ്മളെ മക്കള എങ്ങനെയ അങ്ങനെ തന്നെ നമ്മളങ്ങോട്ടും കാണുള്ളു
എന്റെ മോൻക്കെ ഭയങ്കര മടിയാണ് സംസാരിക്കാനൊക്കെ വേറെ വീട്ടക്കൊക്കെ പോകുംമ്പള്
ഫോണ് തരുവോ ചോയിക്കും വിളി
ആഹ് ആഹ് ഇത് ആഹ് ആ അതെ ആദ്യം ആദ്യം നിന്നെനോടത്തിന്റെ മോനങ്ങനൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ പിന്നെ ദർസ് എന്നെ എപ്പൊഴും വിളിക്കും എന്നും വിളിക്കൂം ആദ്യം അങ്ങനൊന്നുല്ലായിരുന്നു ഇപ്പൊ എന്നും വിളിക്കും എന്നും വരുമ്പളും പോമ്പളും അതൊക്കെ ആവുമ്പോ പിന്നെ
ആ നമ്മളോട് പരി ചെയ്യാവും ഓലെ ഫാമിലിയായിട്ട് നമ്മളോയിട്ട് പരിചയ ആവ. അങ്ങനെ വിളി ച്ചിട്ടും പറഞ്ഞിട്ടും പിന്നെ പിന്നെ ഓല കാര്യങ്ങള്ച്ചോയിക്കാൻ ഇതേ മാരി ഒരു മാ നമുക്ക് വിളിക്കും. അപ്പൊ നമ്മള് ഓലോട്ട് നല്ല കമ്പിനിആവും. അങ്ങനെ കൊറെ കൂട്ടെര്
ആഹ് കിട്ടും അങ്ങനക്ക അതായത് മക്കള് നന്നാവണംന്ന് അറിയാ കൊണ്ടോയി ആക്കിനൊരു കാര്യം വേ
ഉ ആ വേണെങ്കി നന്നാവണോ ആ അതന്നെ.
ഇതിനൊന്നും ഇല്ല എന്നാലും ആവും വേറായിട്ട്ള്ള വിട്
നമ്മള് ഓലിക്ക് നമ്മുക്കരു എന്തേലും ആവശ്യങ്ങ വരുമ്പോ ഓലിക്ക അതിനുള്ളത് പടിയും അറിയുയും ചെയ്യും.
ആ അതാണ് ആഹ് ആ
ആരാ നമ്മള്. ഇത്രയും ആൾക്കാരെ തന്നിട്ട് ഒരാളെപ്പോലും അയിന് ഒര് ചീതൊക്കെ കൊണ്ടയാ
ആ പിന്നെ മക്കളെ മക്കളെ അധീന്നെ വരണം. താല്പര്യം അങ്ങനെണ്ട് ഒലക്ക് ഞാനിങ്ങനെ ആവണോ. എങ്ങനെ പഠിക്കണന്നുള്ള ആ ഒരിതുവാണെന്നറിയാ നമ്മള് ഉമ്മമാരിങ്ങനെ കൊറെ ഉന്തി തള്ളി അങ്ങനെ നന്നാവുംത് പറയും ചലൂര് ഞാൻ പറയും
അതെ നമ്മള് പറഞ്ഞൊണ്ടൊന്നുപ്പോല് ഉണ്ടാവൊന്നുല്ല.
ആ അതെ
ഉം നമ്മള് പറഞ്ഞു നമ്മള് കൊണ്ടോയി ആക്കികൊടു ത്തു വെച്ചിട്ട് ഓല് നേരാവുന്നുല്ല അടച്ചു സന്നറാവന ഒരുഇതിൻ്റെ ഇത് കൊടുത്തക്കണൊങ്കി
ആ ശരിയാവും ചെയ്യും അതെന്നെ
പിന്നെ നമ്മൾ കൊണ്ടയാക്കിയോകില്ലാം തോന്നണ്ട
ആ കൊണ്ടോയി ആക്കിലാന്ന് വിചാരിച്ചിണ്ട് എത്രയും മദ്രസില് എത്ര വരെ പോയി എത്രയിന കൊണ്ടോയാക്കി
ഇപ്പൊ എഴ്ക്കായി റ്റ്
സ്കൂള് എത്രല്ലാ എട്ടക്ക് ആ എന്റെ മോന് അഞ്ചാം ക്ലാസ്ന്ന് അന്റെ മോനെ മദ്രസ് ച്ചൽ കുറേ കുറച്ച് പേര് രണ്ടുകൊല്ലായിട്ട് തോറ്റ്ക്കണ്
ആഹ് ഇവന്
ഒന്നും പഠിക്കൂല പഠിക്കും
ആഹ് പഠിപ്പൊക്കെ നല്ലതാണ്
പഠിക്കാൻ യങ്കര മീൻ പിടിച്ചാൻ പോവാന് പന്തലിച്ചാൻ പോവാന് തോട്ട് പോയി ചാട്
ഇവിടെ അതല്ലേ ഇവിടെ അതിന്നും വ്യത്യാസാണ് അതിനും പോകൂലേ കുട്ടികളൊപ്പം കളിക്കാനും പോകൂലേ
ആ ഇന്നല് ഹ് ഹ് എന്റെ ഫോണക്ക് ഒരു കോള് മാറി വന്നിരുന്നിട്ടാ ഒരു പെണ്ണു അപ്പൊ ഞാന് എന്താണ് എന്നോട് ചോയ്ച്ചു നിങ്ങളെവിടെ സ്ഥലം അപ്പഞാൻ സ്ഥലൊക്കെ പറഞ്ഞ് ടുത്ത് അ പ്പന്നോട് ചോയ്ച് ങ്ങക്ക് ങ്ങടെ മോന് നിങ്ങളെ മോനെന്തിനാ പഠിക്കുന്നേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദർസിലാണെ അപ്പൊ ആഹ് പെണ്ണ് എന്നോട് പ ആ എനിക്കുണ്ടൊരു മോനെ എങ്ങനെയെങ്കിലും ഒന്ന് ദർസി കൊണ്ടോയിയാക്കിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ മീൻ പിടിക്കാൻ പോണം
ഹ് ഹ് ഹ് ഹാ
അവിടെയും കൊണ്ടോയാക്ക ക്കാളി റ ഞ്ഞ എവിടോ ലോങ്ങുള്ള പെണ്ണാണ്
ആഹ് ഇത് പൊറത്തുക്കും പോവൂല്ല്യാ എന്താ പറയാ ഉ സ്കുള് ഇ വന്നാല് ഇവിടെ എന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കും
ആ ഐശെരി ആ ഇവനും അങ്ങനെ തന്നെയണേ ഇവനും കൂടുതൽ അങ്ങനെ തന്നെയാണ്
ആ പൊറത്ക്ക് പോവുല്ല ഞാനങ്ങട്ട് സമ്മതിക്കണം
പോകും പോയിക്കോ കൾചാ
ആ തണക്കാര് വിളിക്കുമ്പോള് ആ ഞമ്മളെന്തേലും ണെങ്കി പോവണ്ടന്നൊക്കെട് പറഞ്ഞാ ഏ പറ്റൂല എന്ന് പറഞ്ഞ പോവൂലട്ടോ പിന്നെ എങ്ങനെ നിക്കും സമ്മതം കിട്ടോ കി സമ്മതം കി പിന്നെ അല്ലേ പോവോള്ളൂ അങ്ങനെ കാര്യണ്ട് സം പറയാതെ ഒന്നും പോവൂല
ഫ്രണ്ടൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും നിഹാലോടെ നിഹാലൊ ന്ന് വെച്ച ന്റെ മോന്
ആ
ഉം
അതന്നെ ചോ ച്ചു വരും ഇവനേം വിളി കും ഇവന്റെ അനിയന് പോകും കളിക്കാം ഇവന്റെ അനിയനോട് പറയീം കാക്കൂനോട് വരാൻ പറ കാക്കു പോവൂല അപ്പൊ പിന്നെ ഓന്ക്ക്ങ്ങനെ പോണതാഷ്ടം പറ
ആ ശരിയാണ് ആ ആ പിന്നെ ന്റെ മോൻക്ക് പെൺകുട്ട്യാളെ മര്യാല്ല ഒൻക്ക് ഈ കൂടുതൽ നമ്മളീ പോർത്ത്ക്ക് ഉണ്ടല്ലോ പാർക്കിക്കൊക്കെ പോണെ അതൊന്നും വല്ല്യ താല്പര്യല്ല അങ്ങനതൊന്നും വല്ല്യ ഇഷ്ട്ട ഞാല്ല്യ ഞാല്ല്യ ഉം അയിനും വേണ്ടിന്റെ രണ്ട് പൊങ്കും
ആന്നല്ല വടെ പൊറത്തക്കൊക്കെ വല്ല അടിപൊളിയായിട്ട് എറങ്ങും നമുക്ക് പോ എപ്പോട് അമ്മ നമ്മുക്ക് പോവ ഇനിയിപ്പോ ഞായറാഴ്ചപ്പൊ ആഹ പറഞ്ഞക്കണു ആ ഞായറാഴ്ച പറഞ്ഞക്കണു
ആ് ഞാാന് ചിലപ്പോ അങ്ങനെ ലീവിന് വരുമ്പോളെ ആ ലീവിനൊക്കെ വരുമ്പോ ചിലപ്പോ ഞങ്ങള് സിയർ അത്തിന് പോവണ്ട് ഞാനിയത്തിന്റെ മാപ്പിളന്റെ അടുത്ത് വണ്ടി ഉണ്ട് ഞൾെല്ലാരും കൂടി ഇങ്ങനെ വണീട്ട് അങ്ങനെ സ്യാത്തിനൊക്കെ പോക അധികം പോണ്ട് കൂടുതലും സി ആർ ത്രീ
ആ ഞാനിപ്പോൊ ഇപ്പ് പറഞ്ഞമാരിയായി ഇപ്പൊ കുട്ടിനീട്ട് കൊറെേ പോവാണ്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വിചാരിച്ചത് അപ്പന്താ ഞായറാഴ്ച പറഞ്ഞ നോക്കാറ്ന്ന് വോച്ചിട്ട് ആ അതന്നെ നല്ലതുേ മറ്റേ പൈസ ഞങ്ങള് എപ്പഴും പൂവല്ല ഇത് എന്താ ഈ ആ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോളേ ഫാമിലി ആയിട്ട് എന്റെ വീട്ടിൽന്ന് മാമന്മാരും മക്കളും
ആ ആ
അന്നെ ഞങ്ങൾ എല്ലാരും പാടെ പോവാുക
ആ ആ അങ്ങനെ എല്ലാരും എല്ലാരും കൂടി പോക്പോ ഒരു രസ്
രസാണ് ആ രസാണ്
പിന്നെ വേറെന്തൊക്കെ കുട്ടി ഉണർന്നോ ഉറങ്ങീനിച്ചാ ഉം ഉറങ്ങി നീച്ചയക്കാ ഹലോ കൾക്കണില്ലയേ